കേക്കാ പറയൂ എന്തൊക്കിണ്ട് പരിവാടി
ഒന്നുല്ല വെറുതെ ഇരിക്ക
ഏ തന്റോടെ ചെടിയൊക്കെ ഇണ്ടോടാ
ആ അത്യാവശ്യം മറ്റേ എന്താ പേര്ക്കറിയില്ല അവര് വാഴന്റെ എലെടെ ഷേപ്പ് ള്ളോരാ ചെടികളില്ലേ
വാഴേന്റെ ഇ ഇത് മതിയോ വാഴേന്റെ ഇലെടെ ഷേപ്പോ
ആഹ് അങ്ങനൊക്കെ ആക്ക ഈ ഫോട്ടോഷൂട്ടിനൊക്കെ യൂസ് ചെയ്യൂല അങ്ങനത്തെ ചെടികള് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്
അതേത് ചെടിയ
ഹ പല കളർ പൂക്കളും ഉണ്ടാവും അയിമേ പല വ വെറൈറ്റി ഇണ്ട് അയിന് അങ്ങന് ത്തെ ഒരോ ചെടിണ്ട്
അതെത് ചെടിയണം അതെനിക്കറിയില്ലല്ലോ ഏതാ ചെടീന്ന്
ങ്ങള് അങ്ങനത്തൊക്കെ ഇഷ്ടമുള്ള ആളാണോ
ആ അതെവിടെ ബ്രദറ് ചെടിച്ചി അമ്മയും ബ്രദറും കൂടി ചെടി അങ്ങോട് നട്ടിട്ടുണ്ട് ലോട്
അത് ശെരി ഉം ഉം ആദ്യൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്നു
അത് ഭയങ്കര ടെണ്ട്റല്ലേ
ഉം അതെ അതെ ഉം
അ ആ എല്ലാ ചെടികളും നട്ടുതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖല്ലേ ആവശ്യമുള്ളപ്പോൾ പറച്ചങ്ങോട്ട് എടുത്താൽ മതിയല്ലോ തനിക്ക് മുല്ലപ്പൊക്കെ ഇഷ്ടാ
ആ ഞാൻ പറയാറുണ്ട് കൊറെയായി മുല്ലപ്പൂവൊക്കെ ചൂടിട്ട് എന്നൊക്കെ
ഏ മുല്ലപ്പ വീട്ടിലില്ല
എടുത്തൊന്നുംല്ല
ഏ എന്ന തനിക്ക് ഒരു കൊമ്പ് നട്ട് വെച്ചുടെ മുല്ലപ്പൂന്
അയ്ൻ ന് പറ്റിയൊരു ഏ സ്പേസ് ഇല്ല മു റ്റത്ത്
എന്താ ചെറിയ സ്ഥലം പോയടാ മുല്ലപ്പൂനൊക്കെ
എന്നാലും വെയിൽ വേണ്ട അത്യാവശ്യം
ഉ അതുകൊണ്ട് സ്ഥലം ഇതല്ലാ
എ ആ അതെ അതെ ഫുള്ള് മാവും പ്ലാവൊ ക്കെ
അല്ലന് വേറെതൊന്നും ഇല്ല
ഇല്ലല്ല പിന്നെ കറ്റാറ വഴ ബോഗന്മുണ്ട്
അ ഹബ
മോഗൻ വില്ല മറ്റേ കടലാസ് പൂവ്
ആ കടലാസ്പൂ അങ്ങനെ ഞാൻ പേടി പറയ
ആ ഇപ്പൊ ട്രെൻഡ എല്ലാം പോകേൻ വില്ല.
ഏ അത് ഇവിടെയില്ല അതോണ എനിക്കറിയില്ല. ഇ കട്ലാസ് പൂവല്ലോ കുറെേ റോസ് ഇലകൾ കൊണ്ട് കുറെേ ചെടികളല്ലേ ഉം
ആ ആ ഉ പക്ഷെ മാസീസ് ഒക്കെ എങ്ങനെ ഇണ്ടായിരുന്നു
എങ്ങനെ
മാങ്ങാ സീസൺൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു
മാങ്ങാ സൂപ്പറല്ലേ സൂപ്പർ അല്ലേ ഇവിടെ മാങ്ങ ഇഷ്ടം പോലെ അടാ
ആ അ ശെരി ഉ
ഉ ഉ ഇവിടെ മാമ്മർ ഇഷ്ടം പോലെണ്ട് അപ്പൊ പിന്നെ ഇഷ്ടം പോലെ മാങ്ങിയയും ചാക്ക അങ്ങനത്തെ നമ്മളിഷ്ടം പോലെ ഇവിടെ
ഉം ശരി ഉ ആ അത്യാവശ്യുണ്ട് എന്തായിരുന്നു മുന്നിട്ട് മാങ്ങടൊക്കെ ചെയ്തുന്ന്
ഒന്ന് ഒന്നും ചെയ്തന്നല്ല മാങ്ങ ജ്യൂസ് അടിക്കും പ്രത്യേകിച്ച് എന്ത് ചെയ്യും നമ്മള് മാങ്ങണ്ടി
ആ ഞങ്ങള് പിന്നെ മാങ്ങ എള പുളിശ്ശേരിയോ കറി മാങ്ങ കറില്ലേ ഇ ഇതിനെ കുറിച്ച് പഴുത്തത് സദ്യക്കെ കണ്ടാവലേ എക്കറിയില്ല നമക്കറിയില്ല മാങ്ങേണ്ട ഒരു കറി വെക്കലുണ്ട്
മാങ്ങ പഴുത്തിട്ട് വെക്കുന്ന അല്ലേടാ ഏ മാങ്ങക്കറി എന്താ വെക്കന്ന് എനിക്കറിയാ താൻ പറഞ്ഞ പുളി്ശേരി ഒന്ന എനിക്കറല്ല മറിക്ക് പുശ്ശേരി ഒന്നും എിക്കറിയില്ല അതെ ഞാൻ ചോിച്ച മാങ്ങ പുശ്ശേരി എന്താാണ്
ആഹ ആ
അപ്പ തനിക്ക് എന്താണ് കുക്കിങ് അറിയ
അത്യാവശ്യം അഡ്ജസ്റ്റ് അത്യാവശ്യം അറിയാത്രേ ഉള്ളൂ കാര്യാ ഇല്ല നിങ്ങളെ സ്പെഷ്യൽ ഐറ്റോ ഏയ് അത്രക്ക ഡെവലപ്ഡ് ആയിട്ടില്ല ഉ ആ പടിക്കണം ഉ എന്താങ്ങളെ സ്പെഷ്യൽ
അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കലടാ കാര്യായിട്ട് ഒന്നാ സ്പെഷ്യൽ ആർക്കും വേണ്ട
ആഹ
സ്പെഷ്യല ആര് അങ്ങനെ എൻറെ ഹസ്ബൻഡറിന്റെ അവിടെ അമ്മ ചിക്കന ഒന്നും കൂട്ടൂല
അത് ശെരി ഉം
ഒള്ളി മീൻ മാത്രമേ കൂട്ടുള്ളൂ
ആഹ
അപ്പൊ പിന്നെ അങ്ങനെ സ്പെഷ്യൽ അവിടെ ആർക്കും ഇഷ്ടവും അല്ല
അതെ അതെ ഉം
പിന്നെ ഇവിടെ വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യലി എന്തെങ്കിലും ഉണ്ടെങ്കിൽന്തിനനുസരിച്ച് ഉണ്ടാക്കി നോക്കും അത്രേയള്ളൂ
അതെ ഉം
അല്ലാണ്ട കാര്രിയമായിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കൂല
ഉം സദ്യൊ ഒരു സ്പെഷ്യലാണല്ലോ
ആ അതിന് വല്ിയ സ്പെഷ്യലാ
ഞങ്ങൾക്കൊരു സ്പെഷ്യലാ എപ്പോഴും ബിരിയാണിൊക്കെ കഴിച്ചിട്ടേ
ആഹ്
സദ്യൊ ഒരു സ്പെഷ്യലാണ് പറയാ ആ
ഏ ഏ ഉ സദ്യ കഴിച്ചിട്ടുണ്ടോ താൻ
ഓ ഇവിടെ എടുത്തൊക്കെ മാരേജ് ഫംഗഷന ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൊ കല്യാണം അങ്ങനെ
സദ്യയാണല്ലോല്ലേ
അതെതെ ഉം
ഉ
പക്ഷെ അതുവരെ ബോളി ട്രൈ ചെയ്തിട്ടില്ലട്ടോ ബോളിയും പായസവും
ട്ട
ബോളിയും പായസമല്ലേ
ബോളി പയിസൊ
ബോളിയും പായസം തിരുവനന്തപുരം സ്റ്റൈല് മറ്റേ ബോളിയില് പായസം ഒഴിച്ച് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്
ആഹ അത് നമ്മ കാണല്ലോ അല്ലാനും എനിക്കറിയില്ല
അതെ അതെ ഉം
അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലേത്തൻ അല്ല അങ്ങനൊക്കെ ത്താൻ കഴിച്ചിട്ട്ണ്ടാ ചോദിച്ചതാ
ആഹ ആഹ
അ ഞാൻന്നെ ഫോണിലൊക്കെ കാണുമ്പോ ഞ യൂട്യൂബിലൊക്കെ കാണുമ്പോ എന്തെങ്കിലും ഉണ്ടാവല്ലേ
ആഹ ആഹ
അപ്പൊ അതൊക്കെ എന്തെങ്കില ഉണ്ടാക്കണംന്ന് തോന്നിയാ മാത്രം ഞാന് ഉണ്ടാക്കാതി ഇപ്പൊ എന്താ നമുന്ന് പറയുന്നത് ഇഷ്ട എന്താ തോന്ന അതങ്ങോ് ചെയ്യുന്നു
ആ ഞാനും വിചാരിക്കും പക്ഷെ അതിന് വേണ്ട സാധനം ചെിലപ്പോ ഉണ്ടാവൂല
ആഹ് അത് ഉണ്ടാവൂില്ല അപ്പൊ ഞാൻ എന്താക്കും പിറ്റ ദിവസം പറഞ്ഞു കൊ വാങ്ങാ സാധം ലിസ്റ്റ് കൊടുക്കും
ആഹ ശരി ഉം
ആ അപ്പ അത് കൊടുത്തിട്ട് അമ്മ കടന്ന് പറയുമ്പോ ഞാ അമ്മ കടന്ന് എടുത്തിട്ട് വരുേ
അതെ അതെ ഉം അങ്ങനെ ഉണ്ടാക്കി നോക്കീല്ലേ ഏറ്റവും ഇഷ്ടായത് എന്തായിരുന്നു
അങ്ങനെ കാര്യമായിട്ട ഇഷ്ടമായിട്ടൊന്നുമല്ല വെറുതെ ഇണ്ടാക്കി നോക്കും ഇഷ അങ്ങനെ വെറുതെ കൊച്ചുങ്ങൊക്ക എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ വെച്ചിട്ടേ
അതെ അതെ ഉം
നമ്മുക്ക് അവർക്കല്ലാം എന്തെങ്കിലും തിന്നാനൊക്കെ വേണ്ടത്
ആഹ ആഹ
െ എന്തെങ്കില ഉണ്ടായി കൊടുക്കാ എന്ന് വെച്ചാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുംഞാന്
അതെ ഉം
അപ്പൊ തോന്നി അത് തിന്നു ചിലപ്പോ തോന്നിയില്ലെങ്കിൽ അത് വേണ്ട അതിനും വേണ്ട
ആഹ ആ
അങ്ങനെയാണ്
ഉം
അത് പിന്നെ ഓവർ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലല്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല
ആ ഉം
പിന്നെ വേറെന്തെക്കെണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷന്താ ഡിഗ്രി കഴിഞ്ഞുപ്പതാ ഡിഗ്രി കഴിഞ്ഞുപ്പൊ രണ്ട്മൂന്ന് മാസായിട്ട് വീട്ടിലിരിക്കുണു
ഏ അപ്പൊ തനിക്ക് എന്തേലും വല്ല കമ്പ്യൂട്ട്രന്തേലും പഠിക്കാൻ പൊയിക്കൂടെ
ഇക്കെന്തോ കോഴ്സൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ന്നാ പെട്ടെന്ന് ജോബ് വേണംന്നൂണ്ട്
പഠിക്കാണ്ട് ജോബ് കിട്ട്അ എന്തേലും പഠിക്കണ്ടേ
അത്ണ്ടോന്ന്
ശരിക്കും പഠിച്ചാലേ നമുക്ക് ജോലി കി ഇല്ലെങ്കി നമുക്ക് ജോലി കിട്ടോ അല്ലേ പിന്നെ തനിക്ക് വല്ല കമ്പ് ക്കെന്തേലും പഠ്‌ച്ചോക്കിക്കൂടെേ
ഉം കൊച്ച് കരയ്ണ്ടല്ലോ എന്തിനാ വാ ശ്
ആഹ് അത് വെർതെ വാശി എന്തേലും കാര്യങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കും ഇന്ന കാര്യെന്നൂല്ല
അത് ശെരി
ഏ പ്പൊ വാശി പിടിക്കുന്നത് ങ്ങനാടെ വാശി പിടിക്കും നമ്മള് മൈൻഡാക്കാണ്ട് നടക്ക
ആഹ് ഹ്
ഹ് ഹ് ചെലെ സമയത്ത് വയങ്കര വാശ്യ ഇപ്പൊ ദേഷ്യങ്ങോണ്ട് പിടിക്കുമ്പോ ഒരെണ്ണങ് കൊട്ക്കാനൊക്കെ തോന്നും
അരുത്ഭൂ
അത് പറയാൻ പറ്റ്‌ല ചെല്ത് മാസമക്ക് പിടിച്ചാ കിട്ടൂല
ആഹ് മ്
ചെലെ സമയത്തോരോ വാശി ഇൻക്ക് ദേഷ്യം പിട്ച്ച് ഒറ്റൊന്ന് കൊടുക്കാൻ തോന്നും ഇതെൻ്റ്യല്ല സനൂപിന്റെയ വിടറിയങ്ങോട്ട് ആ അച്ചന്ണ്ടല്ലോ വെറ്തെ ഒച്ചപ്പാട് ഇണ്ടാക്കണ്ടാ വിചാരിച്ച് ഒച്ചപ്പാട് ഇണ്ടാക്കിപ്പിക്കുന്നണക്ക്
ഉം
എന്താണ് കൊട്ത്തെടീ അയ്നങ്ങോട്ട്
ആഹ് ഉം അപ്പൊ സ്കൂൾക്കൊക്കെ പോയിത്തൊടങ്ങിയാ ഒന്നൂടെ കുറുമ്പ് കൂട്വോലോ
ആ
ഉ
കെതക്ക്ണ്ടോ
ഉം
ഭയങ്കര കുറുമ്പാ പറഞ്ഞാ തീരെ കേക്ക്ല്ലാ
ഉം
ഹലോ
ഹലോ കേക്കാ
ആ കേൾക്ന്ന്ണ്ട് ചെലേ സമയത്ത് ഭയങ്കര ഒരു പ്പൊ ദേഷ്യം പിടിച്ചാ പ്പൊ അൻക്ക് വൽച്ചെറ്യല്ലെങ്കി രണ്ട്രണം പൊട്ടിക്കാന് തോന്നും
ആഹ് ഹ് മ് മ്
പിന്നെ വേ പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ?
വേറെന്താ?
അവ്ടെ അവ്ടെ എല്ലാരും ഉപ്പിം ഉ ഉമ്മ്യൊക്കെ എന്ത്യേ ചായ കുടി ഒക്കയിഞ്ഞോ?
ആഹ് ചായിം കുട്യൊക്കെ കഴിഞ്ഞു മ്... ഇപ്പൊ വെർതെങ്ങനെ ഇരിക്ക്‌ണു
ഏ ഞ്ഞിവെ ഞ്ഞി ഫോണീ കളിക്ക്യാല്ലേ ഫോണീകളിക്ക്യാ ഫോ ഫോ ഫുഡ് ക്കാ പോയി കെടക്ക്യാല്ലേ വേറെ പരിപട്യോന്നുല്ലല്ലോ ഹും താ പകലൊർങ്യാ തനിക്ക് രാത്രി ഒറക്കം വരോടാ
ആഹ് വെരും വെരും
എങ്ങനേ ഇവിടെ നീ ഇവടെന്ന് പൊളി ഇനി താ ഇവളെ കുളിപ്പിക്കണം. ചായൊക്കെ കുടിക്കും. ന്നാ ശെരി ഞാ പിന്നെ വിളിക്കാ
ആഹ് ഓക്കെ ഓക്കെ
മ്